ഹലോ
ആഹ് എന്തക്കെയിണ്ട്?
സുഖായിട്ടിരിക്കുന്നു എന്തുണ്ട് വിശേഷങ്ങള്?
നല്ല വിശേഷം
വിശേഷം പണിയൊക്കെ കഴിഞ്ഞോ രാവിലെ?
കഴിഞ്ഞു ഏകദേശൊക്കെ ഇന്ന് വെയിലായതോണ്ട് കൊറേ ഒണക്കാനൊക്കെണ്ട്
ഓഹ് എല്ലായിടത്തും അതാണ് ചെറിയ ഒരു വെയില് കാണുമ്പോ ഒണക്കല പരിപാടി
അതെ മക്കൾതെ ഒക്കെ കൊറേ ഇണ്ട്.
ആഹ് ആഹ് അതെ വീട്ടിലിരിക്കുവാണെങ്കി നമുക്കുള്ള മെയിൻ പണിയാണല്ലോ മഴക്കാലം ആയാല് അലക്ക, ഒണക്ക്
എന്താ?
അല്ല മഴക്കാലം ആയാലെ ഇതാണല്ലോ മെയിൻ പണീന്ന്?
ആഹ്
അതെ ഫുഡൊക്കെ കഴിച്ചോ?
ഓഹ്
കഴിച്ച് രാവിലെ എന്തായിരുന്നു കഴിക്കാൻ?
രാവിലെ ദോശ മുട്ടക്കറി.
ദോശ മുട്ടക്കറി ആ ദോശ മുട്ടക്കറി കോമ്പിനേഷൻ ആണോ?
ആ കോമ്പിനേഷനാണ്.
അതേ ല്ലേ ആ ശരി ശരി ഇവ്ടേ ന്നെ അപ്പോം ആ മറ്റേ കിഴങ്ങ് സ്റ്റൂ ഉണ്ടല്ലോ അതും ഒന്ന് വെച്ച്
ആഹ്
ആ അതായിരുന്നു പിന്നെ വേറെന്തൊക്കെയുണ്ട് വാർത്തകള്?
വേറെന്താ വേറെങ്ങനെ പ്ര ത്യേകിച്ചൊന്നും ഇല്ല
ച്ചൊന്നു ഇല്ല പ്രത്യേകിച്ച് വാർത്തകളൊന്നു ഇല്ല ഉം പ്രത്യേകിച്ചൊന്നു ഇല്ല
ഇല്ല ഇല്ല അവ്ടെ എന്താ വിശേഷൊക്കെ
ഇവ്ടൊന്നു ഇല്ലെടാ വിശേഷ ഒന്നു ഇല്ല ഇങ്ങനെ പോകുന്നു ഉം എല്ലാരും പോയികഴിഞ്ഞപ്പോ നമുക്ക് ഒരു ചെറിയ പണികളുണ്ടല്ലോ അടിക്കി പറക്കും ഒതുക്കും എല്ലാം ങ്ങനെ കഴിഞ്ഞു വരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടിനി
ഉം
അടുത്ത പരിപാടിയിലോട്ട് കടക്കണം അപ്പഴേക്ക് സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവല്ലോ
ആ അതെ
തേ പിന്നെ
പിന്നെന്താ ഉച്ചക്കുള്ളൊക്കെ ആയോ
ഞാൻ രാവിലെ വെയ്ക്കുമ്പോ ഉച്ചയ്ക്കൂടെ ചേർത്ത് വെയ്ക്കും രാവിലെ വയ്ക്കും അല്ലെങ്കി എന്നുവച്ചാ ഹസ് ഹസ്ബന്റും മോക്കും കൊണ്ടു പോണം ഫുഡ്
ഉം ഉം
അന്നപ്പോ അവർക്ക് കൊടുത്ത് വിടണോല്ലൊ അന്നേരം പിന്നെ ഒരുമിച്ച് വയ്ക്കും ഉച്ചയ്ക്കത്തേക്കൂടെ ചേർത്ത് അങ്ങ് വയ്ക്കുവാണെങ്കി പിന്നെ ഞാൻ മാത്രേ ഉള്ളൂ ഉച്ചയ്ക്ക്
ആഹ്
ആ പിന്നെ വൈകുന്നേരേ ഒള്ള് പിന്നെ അപ്പ പിന്നെ അടുക്കളാ അടുക്കളപ്പണി അന്നേരം തീരും രാവിലെ തീരുവേ ഉം പിന്നെ ബാ ക്കി പണികളേ ഒള്ളൂ
രാത്രിയേക്ക് പിന്നെ വേറെ വെക്കാണോ അതോ
രാത്രിയത്തേക്ക് വൈകിട്ട് ചൂടോടെ മഴയല്ലേ ചൂടോടെ വേണം എല്ലാർക്കും അപ്പ വൈകിട്ട് എന്തേലും ചെറുതായിട്ട് ചപ്പാത്തിയോ കറികളോ അങ്ങനെ എന്തേലും ആക്കും
ഉം
അതാ അത്രേ ഒള്ളൂ പണികള് ആ
ബാക്കി ക്ലീനിംങ്ങ് ജോലികളൊക്കെ എങ്ങനേ കഴിഞ്ഞോ
ക്ലീനിംങ്ങ് കഴിഞ്ഞോണ്ടിരിയ്ക്കുന്നു
ഉം ഉം
ഉം
എ എന്താന്ന് ഏ എപ്പഴാ എണീക്കാ
ഞാന് രാവിലെ ഞാൻ രാവിലെ എഴുന്നേക്കും അഞ്ച് നാലേമുക്കാല് അഞ്ചാകുമ്പൊ എഴുന്നേക്കും അപ്പൊ ചോറ് ആവാ ഇച്ചിരി ആവാൻ ഇച്ചരി താമസിച്ചു ഇച്ചിരി വേവാണ് അരിക്കെ
ഉം ഉം
ആഹ് അന്നപ്പം അതിൻ അതുകൊണ്ട് രാവിലെ എണ്ണീക്കണം അപ്പൊ ഒരു ആറ് ഏഴ് മണിയൊക്കെ ആവുമ്പയത്തേക്ക് എന്നാലും ചോറാക്കും പിന്നെ ചോറ് ചോറിന് കറി കറികള് കാപ്പി കാപ്പിക്ക് കറി എല്ലാം ആയിട്ട് വരും എട്ട് ആകുമ്പം മോക്ക് വണ്ടി വരുവേ അപ്പൊ പോണം അന്നരത്തിന് എല്ലാം ഫുഡാകണം
ആഹ്
ആഹ് അന്നരത്തേന് രാവിലെ അഞ്ച് മണിക്ക് എണീറ്റാലേ അതുകൊണ്ട് ആ സമയാവുമ്പം എന്റെ അടുക്കളപ്പണികൾ തീരും കേട്ടോ?
ആഹ് അത് ശരിയാ എന്നാ പിന്നെ അത് കഴിഞ്ഞാ തന്നെ കൊറേ പണി കഴിഞ്ഞ മ പോലേണല്ലോ?
ആഹ് അടുക്കളപ്പണിയാണ് നമുക്ക് സത്യം പറഞ്ഞാലിച്ചിരി കൊറച്ച് ന അത്ര സമയം ഒള്ളേലും ഉണ്ടല്ലോ ഒരുപാട് പണി തീർന്ന പോലെ തോന്നും
ആഹ് അതന്നെ
അതെ ബാക്കി പണികള് പിന്നെ പതിയെ തീർത്താ മതി എല്ലാരും പോയി കഴിഞ്ഞ് സാവധാനം ചെയ്യും
ഉം ഉം ഇങ്ങട്ട് എന്താ കറികളൊക്കെ എന്താ ഇണ്ടാക്കിയേ?
കറികള് ഇന്ന് ഞാന് ചോറിന് കറിവെച്ചത് മാങ്ങ ഇണ്ടായിരുന്നു ചെറു മാങ്ങയില്ലേ ചെറിയ മാങ്ങ കാട്ടു മാങ്ങ എന്ന് പറയും ഇവിടെ ചെറിയ മധുരച്ച് മധുരം നല്ല മധുരവുള്ള ചെറിയ മാങ്ങ അത് കറിയാക്കി
ഉം
ആഹ് പിന്നെ ഇന്നലെ രസം വെച്ചത് ഇരിപ്പുണ്ട് പിന്നെ തോരനാക്കിയിട്ടുണ്ട് പപ്പടം ഉണ്ട് അച്ചാറ്
രസം അതെങ്ങനെയുണ്ടാക്ക രസം? എനിക്കിഷ്ട്ടാണ് അത്
രസം നമുക്ക് രണ്ട് മൂന്ന് രീതിയില് വെക്കാം
ഉം
എങ്ങനേന്ന് വെച്ചാല് തക്കാളി രസം വയ്ക്കാം തക്കാളി ഇല്ലാതെയും വെക്കാം പുളി പിഴിഞ്ഞിട്ട്
ഉം
ഇപ്പൊ തക്കാളി ആവുമ്പോ നമ്മള് തക്കാളി അരിഞ്ഞ് വെക്കുക വേണ്ട സാധനങ്ങള്
ഉം
വെളുത്തുള്ളി വേണം
ഉം
കുരുമുളക് വേണം പൊടിയാണേലും മതി കുരുമുളക് എല്ലാം ചതച്ചിട്ട്
ഉം
പിന്നെ മല്ലി
ഉം മല്ലി എന്ത് മല്ലിയാ പൊടിയോ?
മല്ലി പൊടിയല്ലടാ പച്ചമല്ലിയില്ലേ? മുഴുവൻ മല്ലി കിട്ടുവല്ലോ വാങ്ങാൻ കിട്ടത്തില്ലേ? ആഹ് അതും എല്ലാം ചതച്ചെടുക്കുവ
ഉം
ആഹ് വെളത്തുള്ളി, മല്ലി ജീരകം, ആഹ് പിന്നെ ചെറിയ ജീരകം ഇതെല്ലാം ചതച്ച് ആക്കി വെക്കും പിന്നെ ആ വറ്റല്മുളകിന്റെ ഇത് ഒണ്ടല്ലോ പൊടി കിട്ടുവല്ലോ ആഹ് ചില്ലി ഫ്ലെക്സില്ലേ ചില്ലി ഫ്ലെക്സ് ആഹ് അത് ആഹ് തക്കാളി അരിഞ്ഞ് വെക്കും പിന്നെ മല്ലിയില വേണം എന്നിട്ട് ആഹ് കടക് താളിച്ചിട്ട് അതിൽ ഈ സംഭവങ്ങളെല്ലാം ഇട്ട് വഴറ്റി അന്നിട്ട് തക്കാളി ഇട്ട് വഴറ്റിയിട്ട്
ഉം
ആഹ് ഉപ്പു ഇട്ട് മല്ലിയിലയിട്ട് വെള്ളം നല്ലായിട്ട് തെളപ്പിക്കും
ഉം
നമുക്ക് തക്കാളിക്ക് നല്ല പുളി ഉള്ളോണ്ട് നമ്മള് അഡീഷണൽ ചെറിയ വാളംപുളി ചേർക്കണ്ട ആവശ്യം ഇല്ല
ഉം ഉം
പിന്നെ ടേസ്റ്റിനൊരു വ്യത്യാസം വരണെങ്കിൽ ശകലം ചേർക്കാം ആട്ട് തിളക്കുമ്പോൾ ആഹ് മറ്റേ ഇതുണ്ടല്ലോ എന്താ കായപ്പൊടി
ഉം
അതും ചേർത്തിടും അത്രൊള്ളു പിന്നെ മഞ്ഞ പൊടി പൊടീന്ന് പറയുമ്പോ ഇച്ചിരി മഞ്ഞ പൊടി ആഡിയ്യുവേ
ആഹ് ആഹ് അത് വഴറ്റുമ്പോ ആഡ് ചെയ്താ മതില്ലേ
അത് വഴറ്റുമ്പോ ആഡ് ചെയ്താൽ മതിയ
ഉം പണിയൊന്നുല്ലല്ലേ കൊറച്ച് സാധനം മതി വല്ലാതെ പണിയൊന്നുല്ല ഇണ്ടാക്കാന്
ഇല്ല ഒട്ടും പണിയില്ല ഇവിടെ എല്ലാവർക്കും രസം ഇഷ്ടോ അപ്പൊ നമുക്ക് ഇടക്ക് ഇടക്ക് ഉണ്ടാ ക്കാനായിട്ട് എളുപ്പമുണ്ടല്ലോ
ഞാൻ എന്നോ കല്യാണത്തിനൊക്കെ പോയപ്പം കഴിച്ചതാ
ആന്നോ അയിശ്വടാ ഇപ്പൊരു ഒരു വട്ടം ഉണ്ടാക്കി നോക്ക്
ആഹ് ഉണ്ടാക്കി നോക്കണം മുഴുവൻ മല്ലി ഇല്ല അല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്
ഉണ്ടല്ലേ ആ മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ ഒരു കുറച്ച് മല്ലി പൊടി ഒരു ശകലം ഒരു അര ടീസ്പൂൺ വരെ ഒന്ന് ഇട്ട് നോക്കും.
ആഹ് ഇന്ന്ട്ട് ഇന്നൊന്നു ഉണ്ടാക്കി ഒന്ന് ഉണ്ടാക്കി നോക്കണം ഏതായാലും.
ആ ണ്ടാക്കി നോക്കടാ അ എന്ന എന്താ വച്ചാൽ നമുക്ക് തോരൻ കൂട്ടാനൊക്കെ ഉള്ളപ്പോ ഒരു ചാറ് വേണം എന്നുണ്ടെങ്കിൽ പെട്ടന്നാവകുമല്ലോ
ആഹ അതെ.
ആഹ് പിന്നെ സാമ്പാർ അങ്ങനത്തെക്കെ വെക്ക ഇത്തിരി താമസം അല്ലേ ഇത് നമുക്ക് പെട്ടെന്ന് ആക്കി കൂട്ടാൻ പറ്റും ഉം അവിടെ എന്തോക്കി കറി
ഇല്ലേ കറി ഇണ്ടാക്കിയിട്ടില്ല അപ്പൊ ഞൻ ഒറ്റക്കെ ഉള്ളൂ ഉം ഒറ്റക്ക് ഉള്ളൂ അപ്പൊ പിന്നെന്തെങ്കിലൊക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച്
ഓ അത് ശരി മതിയല്ലേ ആഹ് ഹഹ ശരി ശരി അപ്പൊ വൈകിട്ട് എന്ത് വെക്കും ചോറായിരിക്കോ അതോ
ആഹ ചോറ്ൻ ചോറ് ചപ്പാത്തി ഈ ചില ദിവസക്കെ ചപ്പാത്തി ഉണ്ടാക്കും ചില ദിവസം ചോറ് ഉം പുളിയാണെങ്കില് തക്കാളി ക്ക് പകരം പുളി ഇട്ടാ മതി ല്ലേ
ആ വാളംപുളി ഉണ്ടല്ലോ
ആ വളം പുളിഉണ്ട്
ആ അത് പിഴിഞ്ഞ് അത് ആ വെള്ളം നമ്മള് ചേർക്കത്തില്ലേ എല്ലാം വഴറ്റിട്ടന്നെ അന്നേരം അത് ആഡ് ചെയ്താ മതി ഉം ചിലർക്ക് തക്കളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് തക്കാളിയുടെ തക്കാളിയുടെ ടേസ്റ്റ് ഇഷ് ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ ഉം അപ്പൊ അങ്ങനെ നിക്ക ക്ക പ്പ മല്ലിയില ഉണ്ടെങ്കി നല്ല ടേസ്റ്റ് ആയിരിക്കുട്ടോ.
ആഹ മല്ലിയിലല്ല. അത് കൊണ്ടന്ന് വെക്കാൻ വയ്യല്ലോ.
ആഹ അത് ശരിയാ. ഇല്ലാതെ വെക്കാം കേട്ടോ കൊഴപ്പല്ല വേണന്നില്ല നമക്ക്. അപ്പൊ മല്ലിയില ടേസ്റ്റ്ഷ്ട്ട ഉള്ളവരുണ്ടല്ലോ സാമ്പാറൊക്കെ ഇടുകയും. ഞാന് ഇടും എനിക്ക് ഭയങ്കര ഇഷ്ടമാ മല്ലിയിലയുടെ ടേസ്റ്റ്. അപ്പം ഞാൻ സാമ്പാറിൽ ഇടും പിന്നെ രസം വെക്കുമ്പോൾ ഇടും. പിന്നെ ചിക്കൻ കറി വെക്കുമ്പോ. നന്നായിട്ട് മല്ലിയല ഇടും അപ്പൊ നല്ല ടേസ്റ്റ. നിങ്ങൾ എങ്ങനെ മല്ലിയല യൂസ് ചെയ്യോ ചെയ്യും. ആ ചെയ്യും ആഹ് അതന്നെ.
അങ്ങനെ എല്ലാ കപ്സേ ഉണ്ടാക്കുമ്പോൾ ഇടും. എല്ലാ എല്ലാം ഇടും ചിക്കൻ കടായി ഉണ്ടാക്കുമ്പോ. ഓ എനിക്കിഷ്ട മല്ലി ഇല എല്ലത്തിക്കും ഇടുന്നേ. പക്ഷെ ഇവിടെ അങ്ങനെ എപ്പോഴും കൊണ്ടന്ന് വെക്കാറൊന്നുമില്ല.
ഇല്ല. ഉം ചിലരുണ്ടല്ലോ എന്റെ അമ്മയ്ക്കുണ്ടല്ലോ ഇഷ്ടമല്ല മല്ലിയുടെ ടേസ്റ്റ്.
ആഹ്
ആഹ് താ ഞാൻ ചോദിച്ചത് ഇപ്പന്റെ അമ്മ പറയും എല്ലാർക്കുന്നും ഇഷ്ടപ്പെടത്തില്ലന്ന്. ഇനിക്ക് ഭയങ്കര ഇഷ്ട്ടാ. അപ്പ നമ്മള ഒരു ചിക്കൻ കറി വെുമ്പോൾ മല്ലിയില ഇടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലെ. ല്ലടാ അതെ അയിന്റെ മണവും. അതെ. അതുകൊണ്ട് അതിന്റെ ബീഫ് വയ്ക്കുമ്പോ ഇടാറില്ലോട്ടോ. ബീഫിലിട്ട് കഴിയുമ്പോ വേറൊരു ഇത് വരും. ഇടുല്ലേ ഞാൻ ബീഫിൽ ഇതുവരെ ഇട്ടിട്ടില്ലാടാ.
ആഹ്
ചിക്കനിലെ മെയിനായിട്ട്. അലർജി കൂടുതലും ചിക്കൻ മേടിക്ക്പോ ഇതിന് കൂടെ മല്ലിയില വാങ്ങീട്ടാ വരുന്നേ.
ഉം ഉം ഉം.
ആഹ് അപ്പൊ നമ്മൾ ചിലപ്പോ ബീഫും വേടിക്കുമ്പോൾ അങ്ങനെ വങ്ങാറില്ലാത്തത് കൊണ്ടാരിക്കും ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല
ആഹ് ബീഫിലിട്ടാലും രസാ മീൻ കറിയിൽ ഇടും.
ഓഹ് മീൻ കറിയിലിടോ
ഉം
ആഹാ ന്നാ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെണ്ടോന്ന് അറിയാല്ലോ
മലിയില ഇഷ്ടമുള്ളവർക്കൊക്കെ മീൻ കറിയിലോ ഒക്കെ ഇട്ടാൽ ഞാൻ ചിലപ്പോ ഇപ്പൊ രാവിലെ ഉം പൊട്ടറ്റോ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൊക്കെ ഇടും ആഹ് അല്ലെങ്കിൽ ഇപ്പോ ആഹ്
ആഹ് പൊട്ടറ്റ കറിക്കുന്നല്ല ഞാൻ പൊട്ടറ്റയിലല്ലേ ഞൻ ഇടാറുണ്ട്
മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ
ആഹ് അതെ അതെ നിങ്ങൾ നമ്മൾ ഈ മസാല ചേർത്തണ്ടാക്കുന്ന മിക്ക കറികളിലും മല്ലിയില ഇടാന്ന് എനിക്ക് തോന്നുന്നു.
ആഹ് ആഹ് ആഹ് അതെ
അതെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഉം
പിന്നെ
പിന്നെ എന്താ അയിൻ ഇപ്പോ പണികളൊക്കെ കഴിയാറായോ
ഓ പണികെ കഴിയാറായി ഇന്ന് ആരും ഇല്ലാത്തതൊണ്ട് വേഗം കഴിയും. ഉം
ശരി ശരി
ഓക്കെ
ഓക്കെ